ആഹ് എന്താ പിന്നെ വർത്താനൊക്കേ? ഇല്ല്യ ഒറങ്ങിട്ടില്ല, കെടന്നാ ഒറങ്ങും. അത്ചാര്ച്ച് കെടന്നിട്ടില്ല്യ, ഫോൺമ്മല്ങ്ങനെ കുത്തിപൊക്കി നിക്കും. ഉം നല്ല മഴേണ്. രാവിലെ ഒന്ന് മഴ കൊറവേനി, ഇപ്പൊച്ചക്കേശ ഇപ്പം നല്ല മഴെ
ആഹ് ആഹ്. നൽ രാവിലെ നല്ല മഴ ഇണ്ടായിര്ന്ന്. പിന്നൊന്ന് അയിന്റെ എടേല് ഒന്നണ് കൂ കൊറഞ്ഞു, ലെ?
ഇല്ലേ നമ്മക്ക് ഉച്ചക്ക് ശേഷാപ്പം മഴ പെയ്തെ നിർത്തി, നിന്നിട്ടില്ല ആഹ്. രാവിലെങ്ങട്ട് ഞാന് ഇവിട്ന്ന് മക്കൾ അവധിയാണ്. ആഹ്, ആണ് ഞാൻവ പറ്യേനി. വെറുതേ മക്കൾക്കവധി കൊട്ത്താണ്ട്ന്നൊക്കെ പറ്യേനി. പക്ഷെ നമ്മളെ നം ഈ ഭാഗത്താവും പെയ്യാത്തത്, വേറെ ഭാഗത്ത് പെയ്യ്ണ്ടാവും.
അണ്ടാവും, നമ്മള് എപ്പളും ഞങ്ങളും പറയത്, കളക്ടറ് അവധി തര്ണം
അതെ അത് അത് പണ്ടേ അങ്ങനേണ്. ആദ്യേ ഉം നല്ല താ. ഉം അതെന്നെ ഇപ്പളാണല്ലൊ ഇപ്പൊരു രണ്ട് രണ്ട് മൂന്ന് വർഷായിട്ടൊള്ളല്ലോ, ഇപ്പൊ ഈ മഴ പെയ്യുമ്പോക്ക്ണു അവധി
അതെന്നെ ആഹ്, റെഡ്ഡലർട്ട് ഓറഞ്ചലർ
ഉം, എല്ലെങ്കിലേത് മഴയാണെങ്കിലും മക്കള് നഞ്ഞ് പൊത്ർന്നാലും മക്കള് പോയി, അതന്നെ സ്കൂള് ഇണ്ടാവും ഇന് ഇത്പ്പോ ഒന്ന് ഉം അതൊന്നാമത് ഇപ്പത്തെ താണ്, എല്ലോട്ത്തും വെള്ള കുതും സ്ഥലൽ ത് ല്ലല്ലോ, ഭൂമി ഇല്ലൽ എല്ലാ ലോത്തും വീട് ബിൽഡിംഗ് ന്നിട്ട് വെള്ളംല്ലോത്തുള്ള സ്ഥലത്ത് വെള്ളക്കൊണ്ടായിട്ടും വെള്ളം നിറഞ്ഞു നിക്കണ ഇപ്പത്തെ മക്കൾക്ക് എന്താ പറയാ ഒരു പണ്ടത്തെ വിവരല്ലല്ലോ ആ വെള്ളത്തി ഒന്ന് പോയി കാലിടും
ആഹ ഇങ്ങനെ ഇന്നപ്പോ ഇങ്ങനെ ഞാൻ വർത്ത ത്തെ കണ്ടു നാളെ ഇവിടെ അവധി ആണ് എന്ന് അപ്പൊ ആഹ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാ നാളെ വരോ എന്ന്
ഏ അ ഇപ്പൊ മക്കള് ഈ മഴക്കാലായ നല്ല രസം ഞാൻ പറയും എന്താപ്പ ഇന്നലെ അവധിയാണ് അർഞ്ഞപ്പം സന്തോഷം രണ്ട് മാസം വീട്ട് കുത്തി ര്ന്ന്ട്ട് ങ്ങക്ക് മ നമ്മളെ കാലത്തൊക്കെ സ്കൂൾ ഒന്ന് തൊർന്ന്ട്ടിയാ മതി. നി നമ്മക്കതൊരു പോവാനും വരുന്ന അതൊക്കെ ഒരു ഇഷ്ടള്ള കാര്യന് ആ ഇതതല്ല. ഇത് വാട്സപ്പ് നോക്ക എന്തെ മെസ്സേജ് വന്ന്ണോ സ്റ്റാറ്റസ് വെച്ചണോന്നൊക്കെ ഒക്കെ നോക്കുക അതാണ് ഇപ്പത്തെ മക്കളാവസ്ഥ അവർക്ക് ആ അവധി തന്നെ വേണം
ആ
ഉം
ഞാനും ഇപ്പോപണിയൊക്കെ ഇ ആ രാവിലെ കൊണ്ട് നല്ല മഴായിരുന്നു അ പിന്നെ കുറച്ചൊരു മഴ എന്ന് ഇല്ല അങ്ങനെ ചെറുതായിട്ട് അപ്പൊ ഞാൻ വേഗം തുണികളൊക്കെ കിട്ട് ചോറണ്ട് ഇങ്ങനെ കിടന്നപ്പോ ഉറക്കം വരിക അപ്പ ഞാനങ്ങനെ ഒന്ന് വിളിച്ച നോക്കിയതാ നിന്നെ ഉറങ്ങിയാ പിന്നെ ഇപ്പ മോ സ്കൂൾ വിട്ട് വരുമ്പോൾ എണ്ണീക്കാനായി ഉറങ്ങാൻ സമയല്ല
ആ എപ്പളത്തെയ
നാല് മണിക്ക്
നാല് മണിക്ക് ശരി മക്കള് വന്നാ പിന്നെ ഒന്നിനും അവരെ കൂടെ തന്നെ നടക്കണം ഉം ഒന്നിനും കഴിയൂല ഉം അതെ
ഒറക്കം വന്നിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ച് നിർത്തിയതാണ് മഴയല്ലേ പ്പം നമ്മള് വല്ലോം കിടന്ന പോ ആ എനിക്ക് പുതപ്പ് വേണം കാലിന് പുതപ്പ് ഇടുന്ന ഉം ആ പുതപ്പും കൂടിയാണ് കാലി റിയ പിന്നെ നല്ല ഉറങ്ങിയാണ് പോ
ആ സമയത്ത് ഉറങ്ങിയങ്ങട് വരുമ്പോ ബളാവും മ മക്കള് വരാ ഔ അന്നേരം
വൈകുന്നേരം ഒക്കെ എന്തെങ്കിലും ഉണ്ട ക്കുവോ സ്നാക്കൊ
പലഹാരോ ഇല്ല അങ്ങനെ മ അങ്ങനെയുള്ള ഒന്നും ഇഷ്ടല്ല
ഏ ഏ അങ്ങനെ പൊരി സമൂസ് എന്താ ഇണ്ടാക്കാ എന്താ ഫുഡ് എതാ ഉണ്ടാക്കാ എന്താ ഇഷ്ടം
ഞാന് പഴം ഉണ്ടെങ്കി പഴം അങ്ങനെ കൊടുക്കും നെയ്യില് വാട്ടീട്ട്
ആഹ് ആ
ആഹ് പാല്ണ്ടാവും അപ്പ പാല് കാച്ചി കൊടുക്കും അല്ലെ മു മുട്ട എന്തെലൊക്കെ സോപ്പ് ഇട്ട് കഴിക്കൊന്നും ഇല്ല
ആ അത് ങ്ങനെ പലഹാരങ്ങള് ഒന്നും ഉണ്ടാക്കാറിയോ
ആ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്
ആ
എല്ലാം ഉണ്ടാക്കും
ആ ആ ഉ ആ ഉണ്ടാക്കും പത് അത് പ്പളും മക്കള് വരും റമളാനോട് കൂടിയൊ
അത റമാളാനാഉമ്പോ
റ റം മളാന് ന്ന് പർഞ്ഞത് പൊരിക്കടി ണ്ടാക്ക ന്നാണ്.
ആ അതെ സമൂസാ
ആ കട്ട്ലറ്റ് ഉം
ഞത് കഴിഞ്ഞ കഴിഞ് എല്ലാരു പിന്നെരു മടിയാണ് ഈ ഉച്ചകത്തെ കഴിഞ്ഞ്
ഉം അതന്നെ പറയേണ്ട. ഞാൻ അഥവാ ന്തെങ്കിലും ണ്ടാ ക്കാ ണെങ്കിൽ ങ്ങനെ കട്ട്ലേറ്റ് സമൂസൊക്കെ ണ്ടാക്കാണെങ്കില് അയിന്റെ കൂട്ട് ഈ ഉച്ച ഈ സമയത്തെന്നെ അന്നേരം തന്നെ അവിടെ ആക്കി തയ്യാറാക്കിവക്
ആ പിന്നെ മറ്റേത് ങ്ങനെ ചെയ്താ മതിയ
ഇതാക്കിയാ മതി ആ ഈ കുളി കഴിഞ്ഞു ഉള്ളി ഉള്ളി മേലൊക്കെ പണിയെടുക്കുമ്പോരു ഭയര ബുദ്ധി
ആ ആ കൂട്ടുണ്ടാക്കി വെക്കൂല്ലേ
ആ ന്നാലും അങ്ങനെ ണ്ടാക്കാറൊന്നുല്ല്യട്ടോ എടു ക്ക്‌ നമ്മക്ക് നമ്മ പോ ഹോട്ടലാണ് നമക്ക് എ എന്ത് പറഞ്ഞാലും സാധനം റെഡിയാണ് പക്ഷെ നമ്മള് വീട്ടിലുണ്ടാക്കല് ന്നെട്ടോ പ്പം റമളാനയാലും ഹോട്ടൽ എല്ലാ സാധനങ്ങളും ഇണ്ടാവും പക്ഷെ നമ്മള് വീട്ടിലുണ്ടാക്കും
ആര് നിങ്ങക്ക് ഹോട്ടലുണ്ടോ
ആ നമ്മള് മൊത്തം ഹോട്ട ആ വലി ഇപ്പന്റെ ഹസ്ബന്റിന്റെ പ്പക് ഹോ ട്ടലെനി അയിൽ ഈ മക്കളും ചെറുതാവുമ്പോളെ കൂടെ കൂടി അഞ്ച് മക്കളും ആ ഹോട്ടൽ ലന്നെ അവിന ഉ ഉപ്പ മരിച്ച് ഇപ്പ മരിച്ചവരെപ്പം വല്ല്യ ഏട്ടനാണ് കൊണ്ടടുക്കുന്നത് അപ്പം അവര് ഇങ്ങനെ അവര് അവർക്ക് സ്ഥിരം ജോലിണ്ട്. അങ്ങനെ അവരെ ഓല് ആ അഞ്ചാളുംമ്പാട കൂടെ ചെറിയ ചെറ ചെറുമാതിരി രു ഹോട്ടലാണ് നാലും നല്ല കച്ചോടാണ്.
ആ അപപ്പോ പിന്നെ അവിടുന്ന് കൊണ്ടുവന്നാ പോരേ എന്നിട്ട് വീട്ടില് വേറെണ്ടാക്കുവോ?
ടിയേന്നും പീടിയേന്നും
ആഹ് ആ ണ്ട് ഇതില് അവ്ടെ അവര് ആരാണ്ടാ ക്ക പണിക്കാര്ണ്ടാവോ
ആ പണിക്കാര്ണ്ട് പണി ക്കാരുണ്ടാവും ന്റെരു മൂ ഒരു ഹസ്ബന്റിന്റെറരു ജേഷ്ഠന് അതെല്ലുണ്ടാക്കും ഉം അവര്തെ കൊറച്ച് ക വെല്ത് കൊറ്ച്ചക്കെ കൂട്ടേറെ ഒക്കെ ആ ഓല് വേവ് പൈസൊക്കെ ഒരു ക്യാഷ് മുതലാണ രീതിക്കല്ല അവര് ഇണ്ടാക്ക ഉം ആ ആ ക്ഷേ ല്ല ലാഭം പോണതല്ല നമ്മള് പറ്ഞ്ഞ ഇപ്പ റെഡിയാ അമ്മള് മ ക്കള് എന്ത്പ്പൂ പറഞ്ഞാല് ഇപ്പോൾ റെഡിയാ കൊണ്ടോരാൻ പറഞ്ഞാ റെഡിയാ ക്ഷെ നമ്മള് വീട്ടില്ണ്ടാ ക്കെ ചെയ്യാ എപ്പളങ്കിലും ഇപ്പ ഇപ്പത് തേമാതിരി എപ്പളങ്കിലും ഒക്കെ തേമാതിരി എന്തേ മക്കള് കട്ക്കപൊരിച്ചെ കൊണ്ടരീ അറിയും എന്നും പരാതി നമ്മക്ക്പ്പന്തായാലും ഒരു വട്ടം തിന്ന് കഴിഞ്ഞതിന് പിറ്റേ എന്ന് സ്ഥിരം തിന്നുമ്പോ മക്കക്കോര് ഇഷ്ടക്കേടല്ലെ ഇണ്ടാ ഏ ഷ് റ്റ കൊറവാണല്ലോ ഇണ്ടാവാ
ആഹ്
ഉം ഉം എടക്ക് കൊണ്ടോരും എടക്ക്വ്ടെ ഇണ്ടാക്കും ഉം പിന്നെ എന്തെങ്കിലൊ മക്കള് അതെല്ലാ സാ ഇങ്ങനൊക്കെ യൂട്യൂബ് നോക്കി ഒരുവിധൊക്കെ ചെയ്യും മക്കള് അമ്മ ഞാന്വ്ടെ കു കുത്തിര്ന്നാൽ മതി ഇപ്പന്നലെ
ആ
കേക്ക് ഇണ്ടാക്കി ക്രീമ്ട്ടിയാ കേക്ക് ആ കേ ക്കപ്പൊ മ്മളെ ഇവിട്ത്തെ ബർത്ത് നമ്മള്ത് ആദ്യം നമ്മളുങ്ങനെ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കാത്ത ആള പല അങ്ങനെതില്ല ഇപ്പതാ മക്കള് ഇവല് വല് തായേന്റെ ശേഷം ആ തന്നെ ക്രീമു- വാങ്ങി കേക്ക് ഉണ്ടാക്കിയല്ല ആരെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കും ഉം
ഡിസൈൻ ചെയ്യുവ
ഓഹ് അല്ല എന്റെ വല്യയ മോള് നല്ല നല്ല ഉഷാറിലുണ്ടകും അങ്ങനെ അങ്ങനത്തൊക്കെ എല്ലാ സാധനവും ഉണ്ടാക്കും ഇല്ല പുറത്തേക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല പക്ഷെ ഇങ്ങനെ ഏട്ട പോയേട്ടന്മാരെ മക്കൾ അ അങ്ങനെയൊക്കെ ഒക്കൊക്കെ പോ ഉണ്ടാക്കി കൊടുക്കും
അതൊക്കെ പാത്രം കഴകാനൊക്ക ഒരു പണിയ ഞാനും കേ ക്കക്കഉണ്ടാക്കും അത് ഉണ്ടാക്കാൻ നിന്ന
അതന്നെ അതൊക്കെ അത് അപ്പൊ അവരെ ഇതെന്താണ് ഉണ്ടാക്കലും ഇതാക്കലും ഒക്കെ ഇതൊക്കെ അപ്പൊ അടുക്കള ക്ലീൻ ആക്കി തരും ഇങ്ങട്ട് പാത്രങ്ങള് ഫുള്ള് സിങ്കിൽ അവിടെ കൊുണ്ടു പോയി അത് കഴുകണ്ട ഉത്തരവാദ- ഒന്നും ഉണ്ടാക്കാനെ ഇങ്ങള് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ
അ ശരി എത്രയിലാ പഠിക്കണേ
വല്യ ഓളപ്പതാ ഫിസിയോത്തറാപ്പിയാ ആ അവള് പത്തൊമ്പത് വയസ്റ്റ് സ് ആ ഈ രണ്ടാമ രണ്ടാമത്തെ ത്തമോള് പതിനേഴ് പതിനേഴ് വയസ്സാ പ പ്ലസ്റ്റുവിനാണ് മൂന്നാമത്തത് ഏഴാം ക്ലാസ്സിലാണ് മൂന്നാമത്തെ ഓള് ഉഷാറിലുണ്ടാവും ആ യൂട്യൂബും വലിയ മോളിവിടില്ല്യ അവൾ ഹോസ് ഹോസ്റ്റലിൽ നിന്നാ പഠിക്കണ് അപ്പോ നാളെ ഓള് അവള് യൂട്യൂബ് നോക്കിയാണ്ട് അതൊരു കേക്ക് ഇണ്ടാക്കി. ഊട്ടി കൂടെ തുറന്നച്ചാ ഇണ്ടാക്കാനുള്ള ഒരു ഇത് ഞാൻ ഇവ ഇവലെയൊക്കെ ഇവിടത്തെ ഒരു ചോരേ കിട്ടിയത് പറയും ഞാന് ഹോട്ടലിന്റെ ഉം
കുട്ടി എവിടെ പഠിക്കണേ?
അവൾ മംഗലാപുരം.
ആ എത്ര വർഷം എത്രാമത്തെ വർഷാ?
ഒന്നാമത്തെ വർഷേ ആയിട്ടുള്ളു.
ആഹ് ശരി ഏ ആഹ് പിന്നെ ചെറുത് മോനോ?
ആ പിന്നെ മൂന്നാമത്തെ നാലാമത്തതാണ് ഇപ്പോ മോന് ചെറുത് പത്ത് വർഷം കഴിഞ്ഞതിന്റെ ശേഷാ മോൻ ഉണ്ടായത്.
ആഹ് അയ്ശെരി.
ക്ക് മൂന്ന് വയസ് കഴിഞ്ഞപ്പോ എൽ കെ ജി ചേർത്തീണ്.
ആ അയ്ശെരി ഏ എന്റെ മോള് പ്ലസ് റ്റു പ്പെക്സ് സാമായി പരീക്ഷ കഴിഞ്ഞു റിസൾട്ടൊക്കെ വന്നിരിക്കാണ് ഇതേപോലെ പൈസ കൊട്ക്കാം ഉം ആ നയന്റിസിക്സ് പേസെന്റേജ് ആ
ശരി ഇനി യൊവ്ടെ കിട്ടണല്ലേ അതാണ് മാർക്ക്ണ്ടായി മാർക്ക് ണ്ടായാലും പ്പൊ അലോട്ട്മെന്റിന് ഇങ്ങട് ക് കിട്ടാനും പണിയാണ് ക്ഷെ ഇപ്രാവശ്യം പ്ലസ്ടൂന് നല്ലെ വിജയശതമാനാണല്ലോ നല്ല എപ്ലസുണ്ട്
ആ ആ
എസെൽസിക്ക് കൊറവാണ് മാർക്ക് ഉം ഉം
പക്ഷെ വിജയശ് ആ പ്ലസ് വണ്ണിന് അയ് പ്ലസ്ടുവിന് ഏ പ്ലസ്കൾടെ എണ്ണം കൊറവാണ് വിജയ ശതമാനം കൂടിക്കാണ് അങ്ങനെയാണ്
എ പക്ഷെ നമ്മളെവടക്കെ സ്കൂൾല് പ്ലസ് റ്റൂന് വെറും പിന്നെ ഇര്പത്തഞ്ച്മ്മെന്ന് ഫുള്ളെപ്ലസ്ണ്ടാവലില്ല സ്കൂൾല് ഇര്പത്തഞ്ച് മുപ്പത് അങ്ങനാെക്കേണ് ഫുള്ളെപ്ലസ്ണ്ടാവല് പ്ലസ് റ്റൂന് ആ ശെ ഇ പ്രാശ്യം നൂറ്റി ഇരുപത്തെട്ട് കുട്ട്യേക്ക് ഫുള്ളെപ്ലസ്സാ ആ പ്ലസ് റ്റൂ ആ സയൻസും ആ സയൻസും കൊമേഴ്സ് ഹ്യുമാൻറ്റീസും മൂന്ന് തും സ തും ആ ആ വെല്യ സ്‌കൂളാ ശെ കൊറവേനി പ്ലസ്റ്റൂവിന് വ അവരെ അവർക്ക് അവരന്നെ എന്തേല് വിദ്യാപോ ക്ഷെ ഭയങ്കരേലി
ഏയ് ശെരി
ത്ര വിജയന്ന് പറഞ്ഞ് നല്ല ആഘോഷേനി ആ ക്കാദ്യായിട്ടാണ് അൻ ഏ ഏറിയത് മുപ്പത്തഞ്ചി മുപ്പത് ആ ഒരു രീതി താണ് എ പ്ലസ്സ് ഫുൾ എ പ്ലസ്സ് ഉണ്ടാവല് പ്ലസ്ടൂന് ആഹ് അതിനും മാണ്ടി എസ് എസ് എൽസിക്ക് വീന്നേ എമ്പത് തൊണ്ണൂറൊക്കണ്ടാവ്ണത് ഈ പ്രാവശ്യ ഇരുപത്തെട്ട് ഫുള്ളേപ്ലസ് തൊള്ള് എസ് എസ് എൽ സി ക്ക് ഉം
ആ ശെരിട്ടോ ഞാ പിന്നെ വിളിക്കാന്ന് ഉം